ഹലോ?
ആഹആ
ഹലോ, ഇത് അങ്ങാടി ആഹ ഇത് അങ്ങാടിയതകെ കചോടക്കാരനല്ലേ? അങ്ങാടിതെ കൊല കചോടക്കാരനല്ലേ?
ആഹ ഹാ അതെ അതെ എന്തേനു
പിന്നെ ഞാൻതെ ഞമ്മളിപ്പോയ ന്റെസൈടുത്തെ ഇപടെ പാർക്കുന്നര ആൾ തന്നെയാ പഞ്ചായത്തിക് കെ. കെ. പഞ്ചായത്ത് പർക്ണആള
ഏ എന്ത്നാവശ്യം
പിന്നെ അമ്മലത്ത് കൊറച്ച് കൊല ണ്ടായിനു രണ്ടിലോട് ഉണ്ടായിനു കൊലആള് ഹേം അപ്പോ ങ്ങളോട് കാര്യങ്ങള്റയാൻ വേണ്ടീട്ടാരുന്നു. ഞമ്മൾ കുറേ വിളിച്ചു പ്പൊ ഈ കോയമ്പത്തൂർ ഈ മധുര അതേപോലത്തെ കുറേ ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചപ്പോ. പിന്നെപ്പൊ ഇവിട്ത്തെ ത്തെ ഞ്ചൊരു കൂട്ടുകാരനാ പറഞ്ഞത് നമ്മള് അടുത്ത്ന്നെ തേമാതിരി കൊലളൊക്കെ വര ക്കു ഒരാളുണ്ട്ങ്ങെനെ ചിപ്സ് കമ്പനി മറ്റു ഈ പലഹാര കമ്പനിക്കുക്കെ കൊടുക്ക്ണ ഒരാളാണെന് പറഞ്ഞിട്ട് ആഹാ തന്നേനു നമ്പറ്
ആ ഞങ്ങള് ഇപ്പോ മിക്കെ ഞങ്ങള്, സാനം വാങ്ങി, വിക്കലൊക്കെ, ഉണ്ട്, പക്ഷെ, ഞങ്ങളും ഇബടെ മൊത്തം, ഇബടെ, വിൽക്കണ, ആൾക്കാരല്ല, ഞങ്ങൾപ്പോ, സാധനം കൊണ്ടോയി, ഞങ്ങള്, പൊർത്തോയി, വിക്കണ ആൾകാരാണ്.
ആഹ്.
ആഹ്, അപ്പൊ, നിങ്ങള്, എങ്ങനെ ഉദ്ദേശിക്കണെ, എന്തൊ അനെ, ഇത്, ഫുള്ള് മൂത്തതാണോ? അതോ, മൂക്കാതണ്ടോ?
മൂക്കാത്തറിയുമ്പോ, അപ്പൊ അത്, കൊറച്ച് വായാള്, കാറ്റടിച്ചപ്പോ, കൊറച്ച്, മർഞ്ഞ എ് കൊലച്ച വായള്ന്നെയ്ഞ്ഞി, ഈ മൂക്കാനാവുമ്പോ, തൊട്ട് മുമ്പ് ഈ, കാറ്റടിച്ച്, മറഞ്ഞ കൊറച്ച്, വായളൊക്കെ, ഇണ്ട്. അയ്ത്തെ, കൊല അയിന്റെ, കൊലാളുണ്ട്, പിന്നെ, മൂത്തുണ്ട് അതേമാതിരി, പൂക്കാൻ ആയതുണ്ട്. അങ്ങനത്തെ, കൊറച്ച്, ഐറ്റം, മൂന്നാല്, വിധം, എഹ്, കൊലളുണ്ട്, നമ്മ അടുത്ത്.
ആഹ്, അതമ്മക്ക്, പലതിനും പല വെലെയ്ക്കാരം, ഇണ്ടാവട്ടോ. എല്ലാതും എല്ലയിനും, പറ്റണന്നില്ലല്ലോ, അപ്പ അതുകൊണ്ട്, പലതിനും പല വെലയക്കാരണം.
ആഹ്, ആഹ്.
ഉം. അപ്പൊ അത് നിങ്ങക്ക് ഓരോന്നും, വേർതിരിച്ചാണ്ട്ണ്ടങ്കെങ്ങനാ, തരാ അഞങ്ങള്, വേർത്തിരിക്കണോ?
അല്ല അത് വേർതിരിച്ച്, ഞമ്മള് തരാ, ഇങ്ങനെ, ലോ ഞമ്മള് ഇങ്ങനെ, മാറ്റി വെച്ചക്കാണ്, ഇപ്പോ, ഇങ്ങനെതായിട്ട്, ഞമ്മളോട് ഇപ്പോ ഒരു ബ്ടുത്തെ, ഇവടെ, അപ്പുറത്തെ ഇബടെ ഒരു, ചിപ്സും, കമ്പനി, വല്ല്യരു പലഹാര കമ്പനി ഇണ്ട്, പലഹാര നിർമ്മാണശാല ഉണ്ട്, അപ്പൊ ഓല് ഇങ്ങനെ, ചോദിച്ചിരുന്നു. ന് കിട്ട്യാ കാര്യ, പക്ഷേഓര് പറയണ വെല, ഞമ്മകൊക്കാത്ത, വെലേന്, അതാ പിന്നെ ഞമ്മള്, കൊടുക്കയ്ന്.
ആഹ്, നമ്മ്ക്ക് പ്പ നി, നിങ്ങളിപ്പോ, എത്ര ഉദ്ദേശിക്കണ്? ഒരു, കിൻ്റ്വലിന്?
ഞമ്മളിപ്പ ഈ കൊറേ നയിച്ചും, ഞമ്മള് ഞാൻ, തന്നെ, കൊറെ നയി ച്ചക്കണ്അയിമ്മെ, പിന്നെ, ഞമ്മള് പൊറത്ത്ന്ന്, പണി ണിക്കാരെ, വിളിച്ച്, വളം ഇതൊക്കെ, എറക്കിട്ടാണ്, ഇപ്പോ, ഇങ്ങനെ, തന്നെ ആയത്. അപ്പൊ അയിനനുസരിച്ചിള്ളരു, കൊറയാത്ത വെല, ഇങ്ങളെന്നെ, പറഞ്ഞാ മതി, കൊയപ്പല്ല.
ആ അത്, അല്ല ഇങ്ങള് സാധാരണ, എല്ലാ കൊലേം, എത്രറുപ്പ്യ കൊടുക്കല്?
ആമ്മള് ഉം, കിലോനൊരു നാപ്പത്തഞ്ച്, ഉറുപ്യക്കെ അയക്കേണ്ട, കൊടുക്കല്.
ഉം, നമ്മക്ക് നാപ്പത്തഞ്ച്, നമ്മുക്കൊരു നാപ്പത്തിരണ്ട്, നാ പ്പത്തഞ്ച്ക്കെന്നോക്കാം.
നാ, ഒരു, നാപ്പത്തിമൂന്നില്, കൊറയാത്തങ്കിലും, കി കിട്ടണ്ടി വരും, നാപ്പത് കഴിഞ്ഞേനൊക്കെ, നാപ്പത്തഞ്ച് ഇക്കുറി, പിന്നെ ഞമ്മള് പറഞ്ഞില്ലേ, ഇതേമാരി, നമ്മളിപ്പോ ഈ മൂ ത്തീനാ, പറയണ്, ഈ നാപ്പത്തഞ്ച്. തിരുവിനെ കുറേ ഈ കുറേ, വേറെ ത്തിരി പിന്നെ, കൊറെ യീ കൊറെ, വേറെ വേറെ, ഇനങ്ങൾ, ഇണ്ടായോണ്ടാണ്, അപ്പ ഞമ്മള്, ഇത്ര കൊറച്ച്, പറയണ്.
ആഹ്, നമ്മള്, ഇപ്പോ, ആഹ്. നോക്കാ കാരണം ഞങ്ങള് ഇപ്പോ, ഇതിപ്പോ ഞങ്ങക്കിപ്പോത്, കൊറെ ചെലവുണ്ട്, കാരണം, ങ്ങള്, ബടെ ബടെ യിക്കണ ആൾക്കാരല്ല, അപ്പ ങ്ങക്കിത് പുറത്ത റത്ത്, കൊണ്ടോയണ്ട്. അവടെ വിക്കണ്ട വരും, അതോണ്ട് പയിന് ഞങ്ങക്ക്, ചെലവരണ്ട് അതോണ്ട, പ്പഞങ്ങള്, പരമാവധി, ചൂരുട്ടിപ്പിടിക്കണേ.
ആഹ്, ഇങ്ങക്കും, അങ്ങനത്തൊരു, ജ്വരണ്ട്ല്ലേ?
ആഹ്.
ന്നാലും, ന, ഇപ്പൊ ഇത് വല്ല്യ ക്ഷീണല്ലാത്ത, വെലയാണല്ലോ, കൊഴപ്പല്ല, അത് ഇപ്പ മാറ് ക്കറ്റിൽ ഇപ്പ എന്തായാലും, അയ്മ്പത് അയ്മ്പിലേറൊക്കെ, ഇണ്ട് അപ്പൊ ഇങ്ങള്, ഇപ്പോ ന്ന് പറ ഇങ്ങനെ ഇതാക്കാണെങ്കി, ഒരു നാപ്പത്ത്മൂന്നിലൊക്കെ, ഉം, കൊടുക്കാൻ, കരുതിക്കണ്. മൂത്തത്.
ആഹ്, ആഹ്, അപ്പൊ തൂണൊക്കെ, നോക്കാന്ന്, വെച്ചാ, ഉം നോക്ക, ഞാനിപ്പന്നീ നിന്റെ, പുറത്തക്കൊന്ന അന്വേഷിച്ചിട്ടേ, എങ്ങനെയൊക്കെ, ഇപ്പ എവിടൊക്കോ, ആവശ്യംണ്ടാവ, എന്നൊക്കെ, അന്വേഷിച്ചിട്ട് ആകഴിഞ്, പൈസ നമുക്ക് ഒന്നുകൂടി, ചർച്ച ചെയ്യാം, അതിനെ പറ്റി.
ഞമ്മള്, പിന്നെ ഈ മൂത്ത കൊലാളൊന്നെ, വെട്ടീട്ടില്ല, ഇപ്പയീ പിന്നെ ഇങ്ങള്, പെട്ടെന്നൊക്കെ പറയാ ഞിപ്പോ, ഈ വള്ളം, കേറണ സീസണാ യോണ്ട് മയക്കാലായോണ്ടെ പൊയേന്റെ സൈഡിലാണ് ഞമ്മളെ തോട്ടം വരണത്
ആഹ്
അപ്പൊ ഈ വെള്ളം കേറണ ഇങ്ങനത്തെ ഒരു പേടിണ്ട്
അത് നമുക്ക് പെട്ടെന്ന് പറയാം ഞാന് ഒരീസത്തിനുള്ള് പറയാം
ആഹ് ആഹ്
ഉം ഏ എങ്ങനൊക്കെ വേണ്ടി രാന്ന് ഓ ഇങ്ങള് ഇപ്പോയ് എങ്ങനെ ഹെല കൊടുന്നെരാ അതിപ്പോ ഞാൻ ഇങ്ങള അവിടുന്ന് വന്ന് ഇട്ക്കണോ
ആല്ലല്ല ഞമ്മടുത്തൊരു വണ്ടിണ്ട് നമ്മൾ സാധാരണ ഇത് നമ്മടുത്തെ ഇത് മാത്രല്ല കൃഷി അവിത്തെ ഇങ്ങനെ ഇ കൊറച്ചൊരു തെങ്ങൻന്തോട്ടം അതുപോലെ കൊങ്ങൻന്തോട്ടം പിന്നെ ഈ കൊറച്ച് ഒരു തോട്ട വേറെ ഇതിന്റൊ ക്കെ തോട്ടങ്ങളൊക്കെ ഉണ്ട് കരിമ്പ് തോട്ടം ആ തോട്ടങ്ങളൊക്കെ കുറച്ചണ്ട് പക്ഷെ ഇത് പോയി നമ്മളെ ഇതിന്റെ കാലപ്പ ഇതിന്റെ കാല പഴക്കലന്റെ കാലായോ ണ്ട് പിന്നെ വിലല്ല കാലമാണല്ലോ മാർക്കറ്റില്
ആ
വിപണി നല്ല വിലയുണ്ട് കുഴപ്പില്ലാതെ പഴത്തിനും കൊലക്കൊക്കെ അപ്പൊ അതാ പിന്നെ ഞാൻ പിന്നെ കാത്തക്കാതെ ഇങ്ങനെ നമ്മള അടുത്തുള്ളവർക്ക്ന്നെ കൊടുക്കണെ
ആഹ നമ്മള് ഓ ഏതെല്ലാം എടുക്ക എടുത്തോണ്ട് കാരണം ഇപ്പ അങ്ങ ക്ക് ഇ പോ പറയ പോലെ ഈ സീസൺ ആയോ ണ്ട് കൊറെ പുറത്തുന്നൊക്കെ കുറെ ചോദിച്ചുണ്ട്
ആഹ ആഹ ആഹ്
ഞാനേതായാലിപ്പോ എടുത്തോണ്ട്ങ്ങള് വേറെ കൊടുക്കൊന്നും വേണ്ടപ്പ ഈ തൽക്കാലത്തിക്ക് ഞാനൊ ഒരു സം ഒരു സം കൊണ്ട് അതിൻ്റെ വിശദീകണം തരാം
ആഹ് ആ അറീച്ച മതി
ഉം നിങ്ങളിപ്പോ ഇപ്പോ നിങ്ങളെ തേങ്ങ ആക്കില ഒക്കെ ഇട്ട ടൈമായി ക്കണൊ
തേങ്ങ പൊന്നും ഇടാനായിക്കണ ഞൻപ്പൊ അടുത്താ ഴ്ച ഴ ഇത്ഈപ്പായത്തിന്റെ ഈ കാര്യങ്ങള് പോലെന്നെ കഴിച്ചാ പിന്നെ അയിമക്ക് ഇറങ്ങായിട്ടില്ല
ഏ പിന്നെ തേങ്ങാങ്ങള് എടുക്കൂട്ടോ ഞങ്ങളിപ്പോ തേങ്ങ ടുക്കണ ഉണ്ട് ഇ കൊറെ ഇപ്പോ ഇവിടെ പഴയ നാട്ടികൾക്ക് തേങ്ങ ൻ്റെ ഇതൊക്കെ ക്ഷാമ ആയോണ്ടെ തേങ്ങപ്പോഴ ഇടുക്കലുണ്ട്
ആഹ് തേങ്ങയും ഇങ്ങളെഉണ്ടല്ലേ അയിനെ
ആ എന്റെ കച്ചവടുണ്ട് ഇവിടെ ഇപ്പൊ അപ്പ അത് പത്ത നടത്തിട്ടുള്ളൂ ഞങ്ങ ഇവിടെ കൊറെ ക്ഷാമമായിട്ടേല്ലോ നല്ല ചില സംസ്ഥാനങ്ങളിലൊക്കെ നല്ല തേ ങ്ങക്ക് നല്ല ക്ഷാമാണ്
ആ ആ
ആ അവിടൊക്കെ കൊടുക്കാനായിറ്റ്
ആഹ് ഇബലി ഇപ്പൊ ഞാൻ എല്ലാകൊല്ലം കൊടുക്കുന്ന ഒരു ടീമുണ്ട് ഇബലി എണ്ണ കമ്പനി എണ്ണ നിർമ എണ്ണ ഉണ്ടാക്കണ ആൾക്കാരാണ്
വെളിച്ചെണ്ണ അപ്പൊ ഓര് ഇങ്ങനെ ചോദിക്കണ്ടായി നു അതേ മാ ര്യ ത്തെ ഞൻ ഇവിടെ കൊടുക്കണെ ഒരു മലചരക്ക് കട വേറുണ്ട് ഓര് ഇങ്ങനെ വില പറഞ്ഞിങ്ങനെക്കെ ന്നു പിന്നെ നിങ്ങളപ്പോ എന്തായാലും ഇപ്പ ഈ പയക്കൊല തരുന്നോണ്ടേ പയകൊല അപ്പം അതും പാണ കച്ചവടം ആക്കിയ കുഴപ്പല്ലേനു
ആ ഞങ്ങ എടുത്തോ ണ്ട് കാരണം എനക്കിപ്പോ എണ്ണങ്ങള് ക്കിയ എന്തെങ്കിൽ മാത്രംങ്ങ എണ്ണ കൊടുക്കുക കാരണം കയില്ലാറെ കൊറച്ച് പൈസ കൂട്ടി കിട്ടും അന്യ സംസ്ഥാനൽ കൊടുത്താലേ അതുകൊണ്ട് നിങ്ങക്ക് വെച്ചാല് എണ്ണ തന്നെയ ഒരു രണ്ട് രൂപ കൂട്ടിയാണ്ട് ഞങ്ങ ഒരു ഇത് വെച്ച തരാം
ആഹ് ആഹ് ആഹ് അങ്ങനെയാൽ കൊയപ്പല്ല നമ്മക്കും ഏ അത് സന്തോഷംള്ളൂ മ് തരത്തില്ലേ
ആഹ്
പിന്നെതാ അടക്ക അടക്ക ഉണ്ടാവും നേരുത്തെ അടക്കങ്ങനെ
അടക്കാങ്ങനെ ഞങ്ങള് ഇടുക്ക തുടങ്ങിട്ടില്ല അടക്ക ഇപ്പ തൽക്കാലം എടുക്കാനില്ല ഞങ്ങളിപ്പോ ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഉയർന്നു വരുന്നുള്ളൂ ഓരോന്നന്ന് തൊടത്തിയാണ്ട് പ്പ ഇനി അട ന്റെ ഇനി എവിടക്കെ ഇങ്ങനെയൊക്കെ അതിൻ്റെ രീതികള് എവിടക്കെ ആവശ്യം വരിക എവിടക്കെ അത് ആൾക്കാര് ക്കെ നോക്കിട്ട് ഇക്കുറി ഇക്കൊല്ല ഏതാലും അടക്ക എടുക്കണില്ല
ആഹ് ആഹ് ആ നല്ലേ നമ്മള് കാര്യങ്ങളൊക്ക അന്വേഷച്ച് അറിഞ്ഞിട്ടേ ഇപ്പ ഏതൊക്കെ ആവശ്യള്ളത് ഏതൊക്കെ സംസ്ഥാനത അത് ആവശ്യള്ളതൊക്കെ അറഞ്ഞിട്ട് നോക്കിയച്ചാ മതി ഉം നിങ്ങളിപ്പോ എത്ര ആളാണ് ഇത് നടത്ത്ണത് ഇങ്ങളെ
അത് ഞാനും പിന്നെ എന്റെ രണ്ട് അനുജന്മാരും കൂടിയാണ് കച്ചോടം നടത്തൽ ഇപ്പൊ അതോണ്ടിപ്പോ വേറെ വിഷയങ്ങളണ്ടവൂല്ല കാരണം ഞങ്ങൾ കുടുംബക്കാരായോണ്ട് അങ്ങനെ തട്ടിമുട്ടി പോണ്
ആഹ് അത് കൊയപ്പം ഒന്നും ഉണ്ടാവൂല്ലല്ലേ
ഉം നിങ്ങള് വേറെ ഗ്രാമ്പു അങ്ങനത്തെ കുരുമുളക് അങ്ങനത്തെ കൃഷില്ലല്ലോ
ആഹ് ഇല്ല ഇല്ല കുരുമുളക് ഉണ്ടായിന അത് നമ്മൾ കഴിഞ്ഞില്ലേ വെട്ടി ഒഴിവാക്കി അതേ റബ്ബറും ഉണ്ടായിനു റബ്ബ റബ്ബർ എന്തേ ഇങ്ങളെട്ത്ത്ണ്ടോ എടുക്കോ
റബ്ബറ് റബ്ബർ ഞങ്ങൾ എടുക്കല്ണ്ട് കാരണം റബ്ബർ പിന്നെ എല്ലാത്തിനും ഇതാക്കണല്ലേ കുറേ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിനല്ലേ റബ്ബർ ഞങ്ങൾ ഫസ്റ്റ് മുതൽ എടുക്കലൊടത്തി
ആ റബ്ബർ നമ്മളൊരു നൂറ്റിയമ്പത് മരങ്ങൾ ഇണ്ടായിനു അത് വെട്ടിട്ടപ്പ നമ്മള് കരിമ്പ് കൃഷി തുട തെ ഒയിവാക്കിറ്റേ അത് ഇവിടെ വീട്ടുകാർ ശല്യം പറഞ്ഞിട്ടെ അടുത്തുള്ള വീട്ടുകാര് മയക്കാലത്തൊക്കെ ഭയങ്കര കൊതുകു ശല്യം അതേമാ ത്തെ കുറച്ച് ശല്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞമ്മൾ ഒയിവാക്കി പിന്നെ പായൊക്കം ഉണ്ടായിനു മരങ്ങൾക്ക്
ആഹ്
അങ്ങനെ നമ്മൾ ഒയിവാക്കിയാണ്
ഉം ഞങ്ങളിപ്പോ കുരുമുളക് കുറച്ചന്നെ കാരണം കുരുമുളക്ന് ഇപ്പോ വലിയ ഇപ്പൊ പൊറ രാജ്യങ്ങൾക്ക് കുറേ കൂടുതൽ ആവശ്യള്ള സമയാണ് ഇപ്പോതൊക്കെ പൊറ രാജ്യങ്ങളിൽ ഇങ്ങനത്തെ വസ്തുക്കളൊന്നും ഇല്ലാത്തോണ്ടേ
ആഹ് ആഹ്
ഇപ്പ നല്ല വെലക്ക് വിക്കാൻ കഴിയും
ആ
അപ്പൊ കുരുമുളക് ഇപ്പൊ നല്ലൊരു ഓപ് ഇതാണ് ക ആഹ് കുരുമുളകക്കെണ്ടാക്കാച്ചാല്
കുരുമുളക് ഇപ്പ ഞമ്മടെ തോട്ടത്തിലൊന്നുംല്ല ഇപ്പ ഞമ്മളൊരു കാരണോല്ണ്ട് വകീത്തെ ആ മുപ്പരിക്ക്ണ്ട് ഇമ്മടെ ഈ ഇവിടെ ചെമ്മന്തട്ടം മലമേന മുപ്പര പരിപാടിയൊക്കെ അപ്പൊ അവിടെണ്ട് ചെറുതായി കുരുമുളകിന്റെ ഒരു പത്തയമ്പത് മരത്തുമകൂടെ ഉണ്ടോന്ന് അയമ്പത് മരത്തുമക്കളൊക്കെ ഇങ്ങനെ കുരുമുളക് വളർത്ത്ണ്ട് തോന്നുണു
ആഹ് ഓലോട് ചോയിചോക്കിം ഓല്ക്കിനി വിക്കണംന്നുണ്ടെങ്കിൽ ഞങ്ങോട് ബന്ധപ്പെടാൻ പറയ്
ആഹ് എന്താ എന്തായാലും പറയാം പിന്നെ ങ്ങള് വന്നിട്ട്ന്ന് കൊലളൊക്കെ ഒന്ന് കണ്ടിട്ടേ പിന്നെ നമ്മുക്കൊന്ന് വല ന്നപാടിൻ ഞ ഉറപ്പിച്ചാ.
ആഹ് അപ്പ ഏതായാലും ഇപ്പക്ക് ഞാൻ ഇന്ന് രാ ത്രി എവിടക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചണ്ട് നാളെ വൈകുന്നേരം ആയിട്ട് എങ്ങനും ഞാൻ ആ ഭാത്തക്ക് വരാം. നിങ്ങള് അതിന്റെ സരിക്കുള്ള. സ്ഥലത്തിന്റെ വിശദീകരണംന്ന് പറഞ്ഞുതരെ
അത് നമ്മള് ഈ പോയല്ലേ മറ്റേ കടലുണ്ടി.
ആഹ്
ആ പോയന്റെ ഈ സൈഡിൽ തന്നെ അയിന്റെ കേക്കെബാത്ത്. പിന്നെ ഞ ആ അപ്പൊ ആ പാലന്ന് മുമ്പ്ക്ക് പോയിട്ട് സൈഡ്ക്കുടെ റോഡ് ഉണ്ടാവും. നേരെ തൊടു അവസവാനി ആ റോഡ് അവസാനിക്ക നമ്മള തോട്ടത്തിലാണ്.
ആഹ് ആഹ് ആ തോട്ടത്തിൻ്റെ, ആ തോട്ടത്തിൻ്റെ ആ വാത്ക് ഞാൻ വന്ന്ക്ക്ണ് ആ ഓക്കെ മനസ്സിലായിപ്പം.
ആഹ് ഒരു ചെറിയരു കുന്നമാരിയാണ്.
ഹ്മ്
ന്നാലും അഅ് ഞമ്മ വള്ളം കേർന്നൊരു പേടിയുണ്ടവിട്ക്ക് ആവാത്ക്ക്.
ആ ഏതായാലും ഇപ്പൊ ഞാൻ ഇന്ന് നോക്കിട്ട്. നാളെ വൈകുന്നേരവുംമ്പോത്തിൻ ഞങ്ങള് ഞാൻ ചെൽപ്പം ൻ്റെ ഒരനിയൻ ആരേലും ണ്ടാവും. ഞാ അങ്ങട്ട് വരാ. ഇങ്ങള് ഞാൻ ഒളിച്ചണ്ട് ഞൻ അപ്പത്തിൻ വര്ണ ടൈമില്.
ആ ആ നിങ്ങങ്ങള് വിളിച്ചാൽ മതി ഞമ്മള് കാര്യങ്ങളൊക്കെ റെഡി ആക്കാ പോക്ക്.
ഉം. ഇ ഉം. ന്നാ ഓക്കെന്നാ ശരി ന്നാ ഞാൻ നാളെ വിളിക്കാ.
ആ ന്നാ ഓക്കെ ശരി.